ഹലോ..
ആ കേക്കാവൊ..
കേക്കാമോ നമുക്ക് ഒന്നും കൂടെ സംസാരിക്കാം. അത് അത് ഒന്നും ആയില്ല തോന്നുന്നു..
ഒന്നും ആയില്ല.
ഒന്നുംആയില്ല ഇത് നമുക്കൊരു എന്താ ഒരു കാഷ്വൽ ടോക്ക് പോലെ നോക്കാം സംതിങ് റിലേറ്റ്.. ട്ടട്ടു ജീവിതം ജീവിതമൊക്കെ എങ്ങനെ പോകുന്നു..
ജീവിതം ആഹ് കുഴപ്പമില്ലാതെ പോകുന്നു കുറച്ച് പ്ലാനുകളൊക്കെ ഉണ്ട്.. അത് എക്സിക്യൂട്ട് ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ട്.. ആ അല്ല ലൈക് പ്ലാനുകളുണ്ട് അത് എക്സിക്യൂട്ട് ചെയ്യുന്നേൻ്റെ ഒരുച്. ചെറിയ ബുദ്ധിമുട്ട് അത്രയേ ഉള്ളു..
ഓക്കെ ഇല്ലെങ്കിലു വെ എക്സിക്യൂട്ട് എക്സിക്യൂട്ടീവ് എന്തിനും നമ്മള് ഡിഫിക്കൽട്ടീസ് നേരിടണം. നേരിടണല്ലോല്ല എന്ന എന്നാലല്ലേ.. അത് മെസ്റ്റപ്പയി നമുക്ക് മെസ്റ്റപ്പയിട്ട് അവിടുന്ന്.. സ് ഫ്‌ എന്താ പറയാ സ്റ്റാൾ ട്രംസ്.
ഈ ആ എന്റെ ഡിഫിക്കൾട്ടിന്ന് വെച്ച കഴിഞ്ഞാൽ നാണെങ്കില് പണി.. ചെയ്യാൻ വയ്യാ അത്രേയള്ളു കൺഫ്യൂഷൻ അല്ല പണി ചെയ്യാൻ വയ്യാ അത്രേള്ളു..
മടി ലേസിനെസ് അപ്പൊ മടിയെ പറ്റി സംസാരിക്കാം നമുക്ക്.. സോ പ്രോഗ്രാസ്ട്രനേഷൻ..
ഉം ഞാൻ അയിന്റെ എക്സ്പാർട്ടാ യിരിക്കും..
എല്ലാവരും ഡിജിറ്റൽ ലോകം നമ്മളെ എല്ലാവരും അങ്ങനെ ആക്കുന്നുണ്ടല്ലോ. എന്തോരം സമയ നമ്മളതില് ചെലവഴിക്കുന്നെ.
ഓരോ ഓരോ ആൾക്കാരും പലതരത്തിൽ പ്രക്രാസറ്റിനേറ്റ് ചെയ്യുന്നുണ്ട് ചില അതിൽ തന്നെ ക്യാര.. ട്രൈസെഷൻ ഉണ്ട് എന്ന് എനിക്ക് തോന്നാറുണ്ട്.
അതെ ഞാനും ഇങ്ങനെ എന്റെ ഫ്രണ്ടിനോട് ഇങ്ങനെ സംസാരിച്ചപ്പോ ഇങ്ങനെ ആലോക്ക അവളും നമ്മള്. വിളിച്ചാല് ഫോൺ എടുക്കില്ല മെസ്സേജ് അയച്ചാല് കാണില്ല ഇവള് എപ്പോഴും കിടന്ന് ഉറക്കായിരിക്കും ഞാനൊ.. ക്കെ പ്രോക്രാസ്റ്റനൈറ്റിയുന്നത് ഒന്നുകിൽ സോഷ്യൽ മീഡിയ യൂസ് ചെയ്തിട്ടരിക്കും എപ്പഴും.. എന്തെങ്കിലൊക്കെ രീതിയില് എൻഗേജ്‌ട് ആയിട്ടിരിക്കും ഈ ഫോണില് അതൊര്.. തരത്തിൽ നമ്മളെ എന്താ ബിസ ആക്കി വെക്കും ആസിൻ. ഒ ഏ ബിസി ആക്കി വെച്ചാൽ വിവരങ്ങൾ വിവരങ്ങള് ചിലപ്പോ കിട്ടും.. ചിലപ്പോ കിട്ടാതിരിക്ക അല്ലെങ്കിൽ ഡൂം സ്ക്രോളിംഗങ് ചെയ്ത സമയം കളയും.. അതിങ്ങനെ അത് വലിയൊരു എന്താ പറ വലിയൊരു പ്രശ്നമാണ് നമ്മുടെ അറ്റൻഷൻ സ്പാനൊക്കെ.
സ്പനൊക്കെ കൊറഞ്ഞോണ്ടിരിക്കും വളരെയധികം
പണ്ട് എനിക്ക് ഇരുപത് ശതമാനം ഇരുപത് ഇരുപത് മിനിറ്റ് അറ്റൻഷൻ സ്പാൻ ആന്നെങ്കിൽ ഇപ്പ അത് വെറും.. അഞ്ച് മിനിറ്റേ ഉള്ളൂ.
അതെ അതെ അതെ.
ഡിസ്ട്രാക്ഷൻ ഇസ് നമുക്കൊന്നും ഡിജിറ്റൽ ഡിസിപ്ലിൻ ഇല്ല അത.. പ്രശ്നം അതൊക്കെ സദ്യയ നമ്മുടെ സ്കൂൾ സിസ് സ്‌റ്റത്തില് ഇക്ലൂഡ് ചെയ്യേണ്ട ഒരു സാധന അല്ലേ ഈ ഡിജിറ്റൻ്റ്റ്സ് എന്നൊക്കെ പഠിപ്പിക്ക എന്നുള്ളത് അതായത് ഡിജിറ്റൽ ലിറ്ററസി..
ആ അതെ എനിക്കും തോന്നിയിട്ടുണ്ട്..
ഈ സെക്സ് എഡ്യൂക്കേഷൻ ഒന്നും ഇല്ലാത്തതൊക്കെ വലിയരു പ്രശ്നം ഓരോരു സംഭവമായി മാറിയിട്ടുണ്ട് ഇപ്പോഴും
അഹ്
കാരണം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് വരെ ഇപ്പ കയ്ല് ഫോണാണ് അവര് ഫോണും കൊണ്ടാണ് ക്ലാസ്സില് വരുന്നത്
അതെ അതെ അതെ അതെ അത് വലിയൊരു പ്രശ്നമാണ് ഇപ്പോൾ സെക്സ് എഡ്യൂക്കേഷൻ പോലും മര്യാദയ്ക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ പറ്റാത്ത സ്കൂളുകൾ എങ്ങനെ ഈ ഡിജിറ്റൽ ആ എഡ്യൂക്കേഷനും എന്താ പറയുക ഡിജിറ്റൽ ഡിസിപ്ലിനും ഒക്കെ എങ്ങനെ പഠിപ്പിക്കു എന്നുള്ള ഞാനിങ്ങനെ
അതെ ഈവൻ ടീച്ചേഴ്സിന് പോലും നമുക്ക് അങ്ങനെതായിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുന്നില്ലല്ലോ
അതെ അതെ
അതായത് പുട് കുട്ടികളെ എങ്ങനാണ് ഇത് ഇതിനൊക്കെ ഹാൻഡിൽ ചെയ്യേണ്ടെ എന്നുള്ളതിന്റെും ഒരു സംഭവം ഇല്ല ആക്ച്വലി ഈ ഇവർ നമ്മൾ പഠിക്കുന്നത് തന്നെ വേറെ തരത്തിലുള്ള നോളജ് സിസ്റ്റം ആണല്ലോ
ആഹ് അതെ അതെ അതെ താങ്കള് പറഞ്ഞെന്റെ കൂട്ട് ആണേങ്കില് നമ്മള് പല രീതിയിൽ പ്രൊട്ടാസ്റ്റിനേറ്റ് ചെയ്യുന്നുണ്ടല്ലോ ഒരാള ഇപ്പം താങ്കൾ തന്നെയണെങ്കില് സോഷ്യൽ മീഡിയ വഴിയാണ് പല ഇപ്പം പ്രൊക്രാസ്റ്റിനേഷനെ കോപ്പി ചെയ്യന്ന് ആ ഒരു രീതി പറഞ്ഞല്ലോ ഈ പ്രൊക്രാസ്റ്റിനേഷൻ കൊണ്ട് നമുക്ക് കോസ്റ്റ് ചെയ്യുന്ന പല കാര്യങ്ങളും ഉണ്ടല്ലോ അതായത് ഇപ്പം നമ്മള് ഇപ്പോൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഒരു കാര്യത്തിനെ പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്യുന്നു നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ച സാന ത്തിനെ നമ്മളിങ്ങനെ പ്രൊക്കാ സ്റ്റിനോട്ട് ചെയ്തൊണ്ടിരിക്ക ആ ആ ചെയ ആ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം പല ആൾക്കാർക്കും പലതായിരിക്കും ഇപ്പം വേറെ ഒരാൾക്ക് താനല്ലാതെ വേറൊരാൾക്ക് ഈ സെയിം സാനം കൊടുത്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ ആ വ്യക്തി ഇത് പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യണന്നില്ല ആ ച ആ വ്യക്തി അതൊക്കെ സമയാസമയം ചെയ്തന്നിരിക്കും അപ്പ ആ ക്യാരക്ടറൈസേഷൻ ആസൻ അല്ല ഡിസിപ്ലിൻഡ് അല്ലായിരിക്കും ചിലപ്പോ ആ വ്യക്തി വേറെ കാര്യത്തിലായിരിക്കും പ്രൊക്കാ സ്റ്റിനേറ്റ് ചെയ്യുന്നത് അത് ചെലപ്പോ താങ്കള് ചിലപ്പോണെങ്കിൽ അതില് റെഗുലർ ആയിട്ട് അത് ചെയ്യുന്നുണ്ടായിരിക്കും ലൈക്ക് മനസ്സിലായോ അപ്പം ഓരോരുത്തർക്കും ഓരോ തരത്തിലുള്ള ഇൻട്രസ്റ്റും ആഹ്
അല്ല പ്രോക്രാസ്ട്രേഷനും ലേസിനെസും ഡയറക്ട്ലി പ്രപ്പോഷണലാെന്ന് തോന്നുന്നു അതായത് പ്രോക്രസ്റ്റേറ്റ് ചെയ്ന്ന നമ്മൾ ലേസ് ആവുമ്പോളാണല്ലോ അതിപ്പം ജീവിതത്തോട് ലേസിനെസ് കാണിച്ച് രാവിലെ എഴുന്നേറ്റ് പല്ല് പോലും തേക്കാണ്ട് ചായ കുടിക്കുന്നവരാവാം അല്ലെങ്കി കുളിക്കാത്തവരാവാ ഡെലി അങ്ങനെയൊക്കെ പ്രോക്രാസ്നേഷനുണ്ട് ഈ മൈനർ കൺ ഇൻകൺവീനിയൻസ് ഒക്കെ വരുമ്പളും ആൾക്കാർ ഇങ്ങനെ എന്താ ഇങ്ങനെയൊക്കെങ്ങ് ഡൗൺ ആയിരുന്ന് ഭക്ഷണം കഴിക്കില്ല കുളിക്കില്ല വെള്ളം കുടിക്കില്ല ഉറങ്ങില്ല എപ്പളും ഇങ്ങനെ സോഷ്യൽ മീഡിയ നോക്കി നോക്കി നോക്കി അതെ നമ്മള് പ്രോഗ്രാസ്റ്റിനേഷൻ ന്നല്ല പറയേണ്ട അങ്ങനെ എന്തെങ്കിലും ഡിപ്രെസ്സീവ്സ് സ്റ്റേജ് വല്ല
അതെ അതെ ആഹ് അല്ല പിന്നെ എനിക്ക് കാര്യം തോന്നിയിട്ടുള്ളതെന്ന് വെച്ചാല് നമ്മുടെ ഏഹ് ഏഹ് പൊളിറ്റിക്സിലേക്ക് ഡയറക്റ്റ് കടക്കുന്നില്ല എന്നാൽ പോലും ചെറുതായിട്ട് ഞാൻ പറഞ്ഞു വെക്കാണ് ഇതെല്ലാം നമ്മുടെ ഇപ്പഴത്തെ ഒരു സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നമായിട്ടാണ് തോന്നിയിട്ടുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഹസിൽ കൾച്ചർന്ന് പറഞ്ഞൊരു സംഗതി ഉണ്ടല്ലോ അപ്പൊ അത് കാരണം ഈ ഡിസിപ്ലിന് ഏഹ് ഒരു ഒരു കുട്ടിക്ക് പഞ്ച് പഞ്ചോലിറ്റി വേണം ഒരാൾക്ക് ഈ ഡിസിപ്ലിൻ വേണം ഒരാൾക്ക് പ്രൊക്രാസ്റ്റിനേഷൻ എന്ന് പറഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ എല്ലൊരു ഏഹ് എന്താ പറയാ ഇത് ലൈക്ക് ഇതി്ന്റെ എല്ലാ ഒരു കൗണ്ടർ ഏഹ് മറുതലയിലുള്ളൊരു സംഗതിയാണ് അപ്പൾ ഇതെല്ലാം ഒരു ഏഹ് ക്യാപിറ്റലിസ്റ്റിക് സിസ്റ്റത്തിൻ്റെ ഒരു പ്രശ്നമായിട്ടാ എനിക്ക് തോന്നിയിട്ടുള്ളെ. നമുക്ക് നമ്മള് നമ്മളായിട്ടിരിക്കാൻ പറ്റാത്തൊരു സംഗതി അതേ സിസ്റ്റത്തിനോട് നമ്മൾ അടിമയായി. പോവുമ്പോൾ ഏഹ് ലൈക്ക് നമ്മുടെ. മനസ്സിനെ അലട്ടുന്ന ഓരോ കാര്യങ്ങളാണിത് നേറ്റ് ചെയ്തൊണ്ട് കൊഴപ്പൊന്നും ഉണ്ടാകുന്നില്ല. പക്ഷെ നമ്മൾ സിസ്റ്റത്തിൻന്റെറെ ഒരു അടിമയായി പോയൊണ്ട് തന്നെ നമ്മളത്. ലൈക്‌
അല്ല അത് ഇപ്പൊ നമുക്ക് സെൽഫ് കൺണ്ട്രോൾ ചെയ്ത് മാറ്റാവുന്നതേ ഉള്ളൂ. നമ്മക്ക് അതിനുള്ള ഒരു അവയർനെസ്. ഇല്ല അതായത് നമുക്കൊരു ഡിജിറ്റൽ ഡിസിപ്ലിൻ ഇല്ല അതിപ്പം നമ്മള് സിസ്റ്റത്തേം കമ്പ്ളേന്റ് ചെയ്. ചെയ്തിട്ട് കാരുല്ല്യ ഇതൊക്കെ ഓരോ എക്കണോമിക് ക്ക് അഡ്വാൻറേജസ് ഉണ്ടാവാൻ എക്കണോമിക് അഡ്വാൻറേജസിനെ സൃഷ്ട ടിച്ച കൊറേ സാധനങ്ങളാണ്. ഇത് വേണോ വേണ്ടായോന്ന് ചൂസെയ്യേണ്ടത് ഒരു ഇൻഡിവിജ്വൽ ആണ്.
അതെ അതെ ആഹ് അത് ശരിയാണ്. ലിറ്റ്റസി വേണം ഈ കാര്യത്തിൽ. അത് യസ് ആഹ് പറഞ്ഞത് ശരിയാണ്. അതിന് പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻ നമ്മുടെ സ്കൂൾ ലെവലിൽ തന്നെ അതിന് കൊടു. ത്ത്. കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏഹ് ഇല്ല പതില് പകുതി കാര്യങ്ങളും ലൈക്ക്. നമുക്ക് എന്താ പറയ അത് അതിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടെത്താവുന്നേ ഉള്ളൂ.
യെസ്.
ഉം പിന്നെ.
പിന്നെ ഭക്ഷണൊക്കെ കഴിച്ചോ?
കഴിച്ചോ?. ഇല്ല ഞാൻ ഭക്ഷണം കഴിക്കണം ഭക്ഷണം കഴിക്കണം ഞാനിങ്ങനെ വിചാരിച്ചു.
ഓക്കെ ഭക്ഷണം ഏ യാ വീ ടോക്ക്ഡ് അബൗട് ഭക്ഷണം. അല്ലല്ല എന്തായിരിക്കും കഴിക്കുന്നതന്ന് ചോദിക്കാൻ വന്നേയിരുന്നു.
ആഹ് ആഹ്. ഭക്ഷണത്തിനെ കുറിച്ച് നമ്മൾ സംസാരിക്ക സംസാരിച്ച സ്ഥിതിക്ക് ഇനി ഇപ്പോ ഭക്ഷണത്തിനെ കുറിച്ച്. നമ്മൾ എക്സ്റ്റെൻസിവ് ലി സംസാരിക്കേണ്ട. പക്ഷെ ഭക്ഷണം എന്താന്ന് ചോയ്ച്ച് കഴിഞ്ഞാൽ ചോ ഒന്നുല്ല ചോറും കറിയൊക്കെ തന്നെ. ഏഹ് മീനുണ്ട് ഐ തിങ്ക് അയ്ലയാണെന്ന് തോന്നുന്ന്. അയിലെ മീനു.. ണ്ട് വറുത്തതാന്ന് തോന്നുന്നു. ആഹ് വറുത്താണ് തോന്നുന്നു. പിന്നെ ചീര തോരനുണ്ട്.
മീൻ വറുത്തത് ഇറ്റ്സ് എ ഹരം ഫോർ എവരി വൺ.
യെസ് എസ്പെഷ്യലി മത്തി വറുത്തത്.
ആഹ് ഞാൻന്നലെ കഴിച്ചു മത്തി വറുത്തത് നെത്തോലി വർത്ത.
അതെ അതെ ആഹ്. ഇപ്പളല്ലെ നമുക്ക് കഴിക്കാൻ പറ്റൂ. ഏഹ് പിന്നെ നമ്മൾ. അല്ല അതെ കൊറ്ച്ച് അതെന്താന്നുള്ള റീസണിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മൾ പേഴ്സണലായിട്ട് സംസാരിക്കേണ്ടി വരും.
വേണ്ട വേണ്ട വേണ്ട. പിന്നെ ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളണ്ട് നമ്മള്. ഇത് നിർത്തേണ്ടി വരണ്ട ആവശ്യമുണ്ടെങ്കിലും അതായത് കൊളസ്ട്രോള് പ്രഷറൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ. മ. ത്തി വറുത്തത് കഴിക്കുന്നത് നിർത്തണം.
ത്തണം. ആഹ് ഇല്ല ഞാൻ ആഹ് ആംഗിളിലല്ല സംസാരിച്ചേ.
ഓക്കെ ലീവ് ലീവ ലീവ് . ഓകെ ഓകെ യസ് മഴ ഒക്കൊ ഉണ്ടോ?
മഴ ഉണ്ട്. ഇപ്പോ രണ്ടു ദിവസായിട്ട് ഭയങ്കര ക്ലൗഡിയാണ്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും. ഞാൻ എന്റെ ജീവിതത്തിന്റെ ഭാഗമായിട്ടുള്ള മെയിൻ കാര്യങ്ങളൊന്നും നടക്കുന്നില്ല.
ലെ അവിടെയും ലേസിനസ്.
സ്. ലേസിനെസ് അല്ല മഴ കാരണോ ശരിക്കിലും മഴ കാരണ. ഒബ്സ്ട്രക്ഷൻസ്അതെ അതെ. ഒബ്സ്ട്രക്ഷൻസ് അത് തന്നെ.
ഓക്കെ.
അവിടെ എങ്ങനെയുണ്ട് മഴയുണ്ടോ?
പിന്നേ.
മഴയുള്ളല്ലേ?
എന്തോ?
അല്ല മഴയയൊണ്ടോന്നാ ഞാൻ ചോദിച്ചെ?
മഴ ഇവിടെ ഇല്ല. ഒരു ഗ്ലൂമി ആയിട്ടുള്ള ഒരു നേച്ചർ ആണ്.
ആഹ് ആഹ് ആഹ് ആഹ് എനിക്ക് തോനുന്ന് നമ്മുടെ എടവപ്പാതി എത്തിന്ന് തോന്നുന്നല്ലേ മൺസൂൺ. ആഹ് നേരത്തേ ആണ് ഇന്നലെ വാർത്തേൽ നേരത്തെ മഴവരുന്ന്ങ്ങനെ കണ്ടു. അതെ ഞാൻ ന്യൂസ് പേപ്പറിലും. ന്യൂസ് പേപ്പറിൽ ഇങ്ങനെ വായിച്ചായിരുന്നു. ഐ മീൻ ഇത് എടവപ്പാതിയല്ല. വേനൽമഴ, വേനൽമഴ ഒരു മൂന്ന് ദിവസം കുടി ശക്തമായിട്ട്. ഏഴ് ദിവസം അല്ലന്ന് തോന്നുന്നു. ഏഴ് ജില്ലകൾന്നാണ് പറഞ്ഞേക്കണത്. സോറി. ഏഴ് ജില്ലകളിൽ നല്ല അതിശക്തമായിട്ടുള്ള വേനൽ മഴ കാണും. ന്നുള്ളത് ഞാൻ ന്യൂസ് പേപ്പറ്ൽ ഞാൻ കണ്ടായിരുന്നു.
ഓക്കെ ഓക്കേ.
ആഹ.
ക്ലൈമറ്റിക് ചേഞ്ചസ്. കാലാവസ്ഥയുടെ വ്യതിയാനത്തെപ്പറ്റി എന്താ പറയാനുള്ളത്?
എന്തു പറയനാ, അതല്ലേ ഇപ്പോഴത്തെ ഒരു ഒരു രണ്ട് പതിറ്റാണ്ടായിട്ട് നമ്മള് സംസാരിച്ചൊണ്ടിരിക്കുന്ന ഒരു വിഷയല്ലേ ഇത്.?
ഉം ഉം.
ക്ലൈമറ്റ് ചേഞ്ചസ്. പിന്നെ. വാർത്തേ പറഞ്ഞതെല്ലാം ശരിയായി വരുന്നുണ്ടല്ലോ? ഏതാ?
ഗാർഗെ പറഞ്ഞതെല്ലാം ശരിയായി വരുന്നുണ്ടല്ലേ?
ഏത് ഗാർഗെ? ഒരിക്കല് ഗാർജ പറഞ്ഞില്ലേ? വെസ്റ്റേൺ ഗാർഡ്സ് നശിച്ചൊണ്ടിരിക്കുകയാണ്. അയ്യോ അയാളുടെ. ഇപ്പ ഈ ഇടയ്ക്ക് മരിച്ചു പോയ പുള്ളിക്കാരനാണോ? എൻവയോമെന്റലിസ്റ്റ് ആണോ?
അതെ. എനിക്ക് ഓർമ്മയില്ല അയാള് മരിച്ചോന്ന് എനിക്കറിയില്ല.
ഒരു ഒരു ലൈക്ക് ഇയ്യോ. ആ ഫുൾ നെയിം പറയാവോ? മാധവ് ഗാഡ്ഗിൽ ആണോ? ആ ഗാഡ്ഗിൽ, ഗാഡ്ഗില് എന്താ പുള്ളിക്കാരൻഅന്ന് ഈ ലിക്ക്- കേന്ദ്ര ഗവൺമെന്റ് എങ്ങാണ്ട് അപ്പോയിന്റ് ചെയ്തൊരു കമ്മീഷന്റെ ഒരു ഹെഡായിരുന്നു. പുള്ളിയാണ് ഒരു ലൈക്ക്, ഭയങ്കര ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള ഒരു- ഒരു ചേഞ്ചസ് കൊണ്ടുവരണമെന്ന്. കേരളത്തിന്റെ പ്രളയം, ഫോർ എക്സാമ്പിൾ പുള്ളി പറഞ്ഞു വരുംന്ന്, വന്നു. അതെ അതെ. അതൊക്കെ ഈ അന്ന് നമുക്ക് അറിയാലോ? ഈ- പണ്ടത്തെ ഗവൺമെൻറ്ക്കെ ആണെങ്കിൽ ഈ എൻക്രോച്ച്മെന്റിനെന്നും തടയുന്നില്ലായിരുന്നു. പിന്നെ വെസ്റ്റേൺ കഡ്സ് നമുക്ക് അറിയാലോ ഭയങ്കര സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു. മേഖലയാണല്ലോ? അപ്പോ പിന്നെ. ലൈക്ക് ഒബിയസ്ലി അവിടെ എന്ത് മാറ്റം വന്നാലും. അത് നമ്മുടെ ജീവിതത്തിനെ നേരിട്ട് ലൈക്ക് അത് പ്രതിഫലിക്കും. നമ്മൾ കണ്ടായിരുന്നല്ലോ? നമ്മൾ ഈ പല തരത്തിലുള്ള സ് ലാൻഡ് സ്ലൈഡ്സ് ഒക്കെ ഈ ഇടക്കല്ലേ നമ്മൾ കേൾക്കാൻ തുടങ്ങിയത്.
അതെ അതെ. അതുപോലെ തന്നെ, വേനൽ മഴ. വേനൽ മഴ, കൂടുതലും ഇപ്പം ജൂൺ ജൂലൈയും ആ സമയത്ത് വേനൽ. മഴ കുറവും, കഴിഞ്ഞ വർഷം നമ്മള് മഴ വളരെ കുറച്ച് മഴയേ നമുക്ക് കിട്ടിയിട്ടുള്ളു. വേനൽ മഴ പോലും കഴിഞ്ഞ വർഷം കിട്ടയിട്ടില്ല. ഈ കെമാനറ്റീരിൽ ഈ വർഷം കുറച്ച കൂടെ മഴ കിട്ടയിട്ടുണ്ട്.
ആ ഓക്കെ ഓക്കെ. ഞാൻ സ്ഥലത്തില്ലാത്തോണ്ട് എനിക്കറിയത്തില്ല. എത്ര കിട്ടീന്നുള്ളത് പിന്നെ ആഹ് ഞാ ഒരു ഇൻട്രസ്റ്റിങ് ഫാക്ട് കേട്ടായ്രുന്നു ഞാൻ വേണങ്കി ഷെയറെയ്യാം ഏഹ് അതായത് ഈ ഇടിമിന്നലുണ്ടല്ലോ ഈ ഇടിമിന്നലാണെങ്കില് എറ്റ് റ്റം ലെക്ക് എം എന്താ പറയ്ആ കൂടുതല് സാധ്യതയുള്ള കേരളത്തിലെ ഏത് ഭാഗത്താ അറിയോ ലെക്ക് ജൻ്റർലായിട്ടല്ല ഒരു ലെക്ക് ഏ അല്ലങ്കി ഏത് സ്ഥലത്തൊക്കെണ് ഇത് കൂടുതലങ പ്രോണായിട്ടുള്ള ഏരിയന്നറിയോ അല്ല അങ്ങനെല്ല ഞാൻ ഉദ്ദേശിച്ചെ ഞാൻ സ്ഥലാ പറഞ്ഞേ ഏത് ജില്ല ജില്ലകൾലൊക്കെണ് അത് കുറേ കൂടെ സാ അല്ലല്ല അല്ല ന്നമ്മുടെ ഏ ൽ സ് ഏത് ന്നമ്മുടെ ഈ സാ സദൺ കേരളയുണ്ടല്ലോ അതായത് ഇടുക്കി കോട്ടയം പത്തനംതിട്ട ഈ മേഖലൾലാണ് ഏറ്റവും കൂടുതല് ഇടി ആഹ് മിന്നല് ഏക്കുകയും പിന്നെ അത് കാരണം ലേക്ക് ആക്സിഡൻസ് ഉണ്ടാവുകയും അങ്ങനെയുള്ള കൊറെ കാര്യങ്ങളൊക്കെ റിപ്പോട്ടെയ്ത് കൂടുതല് കാണുന്നത് സ ലേക്ക് ആഹ് ഏറ്റം കൂടുതൽ ഇൻ്റൻസായിട്ടുള്ള ഇടിമിന്നല് ഏക്കുന്നത്